ഹലോ
ആഹ് പറ
ആഹ് ആഹ്
തന്നെ ഞാനിവിടെ ചുമ്മായിരിക്ക നീയോ? എഹ്
ആഹ്
പറ
ഫുഡ് കയിച്ചോ ഫുഡ് കഴിച്ചുല്ലേ
ആഹ് കഴിച്ചു നീയോ എ ഓണല്ലാവനയില്ലേ
ആഹ്
ഡ്രസ്സെല്ലാം മേടിക്കുന്നില്ലേ
അഹ് ചിലപ്പോഴേ അമ്മ അടുത്തിള്ളൂ
ആഹ് ചെലപ്പെടുത്തേരും അല്ലേ പിന്നെ ഉള്ളത് ഇടാൻ പറയും
ഉ അമ്പലത്തിലൊക്കെ പോയില്ലേ ഓണത്തിന്
ഓഹ് ഞങ്ങളിവിടെ പരിപാടി ഇണ്ട്
ആഹ് എവിടെയും പരിപാടിയിണ്ട് ക്ലബ്ബിലെല്ലാം പരിപാടിയൊക്കെ കാണ
ആഹ് ഞങ്ങളെ അടുത്തുണ്ട അപ്പൊ മൂന്നുസം പരിപാടി ഇണ്ടാവും
ഇവിടെ രണ്ടുസ പരിപാടി
ആഹ്
പ്രൈസ് എല്ലാം കിട്ടോ
ഓഹ്
എന്തല്ല കിട്ടല്
ങ് പത്ര
ഇവിടെ പത്രൊക്കെ തന്നെ പാത്ര അല്ല ഈ മറ്റെ മരംക്കെ കേറിയേ
ആഹ്
അതിന മറ്റെ ട്രോഫി പിന്നെ ഓവർ ങ് ഏറ്റവും കൂടുതല് ആരെടുത്ത് അവർക്ക് ക്കൊരു ട്രോഫി കിട്ടും
ആഹ്
ഇവിടെ പാത്രം സ്പൂണൊക്കെണ് പോരാഞ്ഞ് വടംവലി ങ്
ഒരി അടിച്ചാ മാത്രം വെളക്കില്ലേ വെളക്ക് അത് കിട്ടും പിന്നെ പൂക്കള മത്സരത്തിനും വെളക്ക് കിട്ടും പിന്നെ ഘോഷയാത്രക്ക് നമ്മള് മാവേലിൻന്റെയും. വേഷം കിടലെ കൃഷ്ണന്റെ ഒക്കെ
ആഹ്
അവർക്കൊക്കെ ഇങ്ങനെ വിളക്ക് കിട്ടും അല്ലെിൽ വേറെ എന്തെങ്കിലും കൊടുക്കും
ആഹ്
ഉം
ഉഓ ഇവിടെന്ന് വെച്ചാൽ ഉറിയടിക്കുന്നവർക്ക് യുദ്ധം പോരാതെ മരം കയറിലേ
അവർക്കും കിട്ടും പിന്നെ ഒരുപാട് ആഹാര കൂടുതല എടുത്തിരിക്കുന്ന അവർക്കും കിട്ടും. വടം വലിക്കല്ലോ ജയിച്ച ചച്ച രണ്ടു പേർക്കും കിട്ടും. പക്ഷ ഫസ്റ്റ് പ്രൈസ് രണ്ട പേർക്ക് പറഞ്ഞ രണ്ടു പേർക്ക് ആണുങ്ങളും ആണുങ്ങളും തമ്മില് മത്സരിക്കുന്നത് അത് പെണ്ണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ അതുപോലെ ആണും പെണ്ണും തമ്മില്.
ആ ഞങ്ങളിവടെ ഗേൾസ് മാത്രം.
പിള്ളാരും അമ്മമാര് അതുപോലെ ഏട്ടന്മാര് അച്ഛന്മാര് അങ്ങനെ പിന്നെ ഏട്ടന്മാര് ഏർ പിന്നെ പെണ്ണുങ്ങള്
ആഹ ഞങ്ങളവിടെ സീനിയേഴസ് ജൂനിയേഴ്സ് ന്നൊക്കെണ്ട്
ഞങ്ങളാണ് എപ്പോഴും കൂടുതല് ഫസ്റ്റ് അടിക്കല്.
ആഹ
ഇ ഞാന് ഉ പ്പൊ രണ്ട് മൂന്ന് വർഷൊക്കായ് അയില് ഇതവാൻ തൊടങ്ങിട്ട് ഏകദേശത് മുന്നേ കുട്ടിയായിരുന്നില്ലേ
ആഹ
ആഹ് ചെയ്യല്ണ്ട് അടി അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാവും. പെൺകുട്ടികളെല്ലാരും ചേച്ചിമാരും അമ്മമാരും. അമ്മമാരൊക്കെ നല്ലപോലെ വലിക്കും ഞമ്മളെക്കൊണ്ട് പറ്റില്ല. പക്ഷെ മാക്സിമം നമ്മള് തന്നെ ജയിക്കാൻ നോക്കും.
കൂടുതല് ഞങ്ങള് തന്ന ജയിക്കണേ കാരണം അമ്മമാരുന്റെേല് കൊറച്ച് പേരെ ഉള്ളെപോലും പക്ഷെ അവര്ക്ക് നല്ല ശക്തിയാണ് പെട്ടെന്ന് വലിച്ചെങ്ങനെ താഴീട്
ആഹ ഞാ അത് ഞങ്ങളാട അങ്ങന്യ പക്ഷെ ഞങ്ങളാട ഗേൾസ് വേറെ ഏ് കുട്ടികള് വേറെ അമ്മമാര് വേറെ അങ്ങനെയാണ് അപ്പൊ
അച്ചന്മാരും പിള്ളാരും.
അതിന് ഇപ്പൊ രണ്ടു പേരില് ഒരു ടീമിനെ കിട്ടുള്ളൂ ജയിച്ചാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ജയിച്ചവർ ആഹ പക്ഷെ എന്നാലും മുട്ടായി എല്ലാർക്കും കൊടുക്കും.
മുട്ടായി കിട്ടും അതുപോലെ എല്ലാര്ക്കും. എല്ലാം കഴിഞ്ഞിട്ട് ആ ദിവസം ഇവിടുത്തെ ആനിവേഴ്സറി ആയിരിക്കും ആ ക്ലബ്ബിന്റെ. പ്പൊ കേക്ക് മുറിക്കയും ചെയ്യും മുഠായും കൊടുക്കും. പോരാതെ പിന്നെ പിള്ളാര് എല്ലാവരും ഉള്ളതല്ലേ.
ആഹ്.
അപ്പൊ അത് കഴിഞ്ഞ ഓണം കഴിഞ്ഞ സ്കൂളി പോകുന്നത് കൊണ്ട് എല്ലാർക്കും പെന്നും കൊടുക്കും കൊർച്ച്.
ആഹ്.
അങ്ങനെ.
ലോ ഓഹ്. ഇവിടങ്ങനൊന്നുല്ല. പഷേ ശ് ഞാനൊന്നും ചെയ്തില്ല കാരണം. പിറ്റെവസം ഘോഷയാത്രയ്ക്ക് ഡാൻസ് കളിച്ചിട്ട് ക്ഷീണമായിരിക്കില്ലേ.
ആഹ്.
അപ്പൊ അതുകൊണ്ട് അങ്ങനൊന്നും ചേരത്തില്ല. ഏഹ് മറ്റെരു മ്യൂസിക് ചെയറ്ല്ലേ. അതിനും ചേരും പിന്നെ എഹ് പിന്നെന്തോണ്ട് ഉറിയടി. ച്ചാൻ അതിനൊക്കെ ചേരും പിന്നെ വെള്ളം കുടിക്കാൻ. വെള്ളം കുടി മത്സരൊക്കെ ഉണ്ടാവില്ലേ. അത് ആഹ്. എത്ര ക്ലാസ് വെള്ളം കുടിക്കണന്ന്.
ഇവിടങ്ങനൊന്നുല്ല.
മൊളക് കടിക്കില്ലെ.
മൊളകെ ഇവിടെ ബിസ്ക്കറ്റാണ് പിള്ളേര കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതല്ലേ.
ആഹ് ഞങ്ങളുടെ കുഞ്ഞു പിള്ളേരും മൊളകെന്നെ കഴിക്കത്.
അത് അഹ് ചെറിയ കൊച്ചുങ്ങളൊക്കെ ഉള്ളതോണ്ട് ബിസ്കറ്റാണ്.
ആഹ് ഇവടെ മൊളക്.
വേറെ ഇവടെ മുളക് മൊളകല്ല ഇവടെ കൈപ്പക്കിയാണ്.
ഏഹ് അത് പിന്നിം കൊഴപ്പില്ല മുളകാണ് പാട്.
എരിവ് ഇവടെ കയ്പ്പക്ക ഞാൻ കഴിക്കില്ലാ എന്റെ ഏട്ടനെല്ലാം കഴിക്കും.
ഏഹ് ഞ ഞാനൊന്നിനും ചേരൂല ഞാൻ മിണ്ടാതെ കണ്ടിരിക്കു.
വൽ മുട്ടായില്ലേ ഡയറി മിൽക്ക് തിന്നണ പോലെ തിന്നല്.
ആഹ് ഇവിടെം കണ്ടിട്ട് വായില് നെറയെ മൊളകാക്കി വെച്ചിട്ട്. കണ്ണികൂടെക്കെങ്ങനെ ചൊവ്വക്കും മുഖൊക്കെ.
ഏഹ്.
ഉം. ങ്ങളടെ ഗണേശം ഉത്സവൊക്കെണ്ടോ.
ഇൽ ആഹ് ണ്ട് ണ്ട്.
ആഹ് ഇ
ബലൂൺ ഊതി പൊട്ടിക്കല്. ക്കെണ്ടാ ഓണത്തിന് മ്യൂസിക്. ചെറ പോലെത് ലെമൺ സ്പൂൺ.
ആഹ് പിന്നെ ഓ ഓട്ടം.
എല്ലോണ്ടായിരുന്നു.
ആഹ് ഇപ്പില്ല ഇപ്പ ഇവിടെ ഇല്ല.
ഇപ്പണ്ട് ഇപ്പ പർഞ്ഞ ചേട്ടന്മാര് മാത്രേ കളിക്കുള്ളൂ അത്. വലിയര് കളിക്ക്ണവര് കളിക്കും എഹ്. പെണ്ണുങ്ങള് കൂട്തല് ആഹ് ഏട്ടന്മാരാ കൂടുതലും കളിക്കല് അതുപോലെ വെള്ളത്തില് ബോള്ട്ടിട്ട് കറക്കും എന്നിട്ട് അതീന്ന് നമ്മള് കൈരണ്ടും ബേക്കില് കെട്ടി വെച്ചിട്ട് അത് തപ്പി എടുക്കണം മുഖം കൊണ്ട്. എന്നിട്ട് അത് കടിച്ചിട്ട് വേറെ വേറെ ഈ സ്ഥലത്ത് നിന്ന് അപ്പ്റത്തെ സ്ഥലത്തോട്ട് പോകണം. അങ്ങനെയൊക്കണ്ട് ആഹ്. അവടെങ്ങനേന്നുല്ല?
അയ്യേ വടെ അങ്ങനൊന്നുല്ലാ. സൂ മറ്റേ സൂചില് നൂല് കോർക്കല്ലേ? ആത്ണ്ട് പിന്നെ ഓട്ടോണ്ട് ലെമൺ സ്പൂൺ ണ്ട്.
അതല്ലതെ കുപ്പിയില് വളയിടല്. അത്ണ്ടാ? അത് സംഭവം എന്തന്നറിയോ ഒര് കമ്പ്മ്മേ നൂല് കെട്ടും അതിലൊരു വളയും കെട്ടും. കുഞ്ഞികുട്ട്യാളെ മറ്റേ പ്ലാസ്റ്റിക് വളയില്ലേ?
ആഹ്.
നെയ്സ്
ആഹ്
ആത് കെട്ടീട്ട് കുപ്പി വെക്കും ആ കുപ്പ കുപ്പീല് ഇവിടെ ഇത്തിരി നമ്മളെ ഇവിടെന്ന് കുപ്പിയെ അപ്പ് അപ്ര സൈഡ് വെച്ച ആ കോലു കൊണ്ട് അതിടണം.
ആഹ്
താഴ്ത്തി താഴ്ത്തി അതിടണം ആഹ് അതെ ആഹ് അത്ണ്ടായിരുന്നു. ഇവിടെ ചെക്ക ഇവിടെ അങ്ങനെ ഒരു വെറൈറ്റി ഒന്നും അങ്ങനെയല്ല. മുന്നത്തെ ഒരു വർഷം മാത്രം വേറെറ്റി അതായത് വെച്ചാ അവർക്ക് ലിപ്സ്റ്റിക് ട്ട് ചെക്കമ്മാർക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്ക അവര് പോയി ഉമ്മ വെക്കണം അങ്ങനെ.
ആഹ് ഞങ്ങളുടെ വടെ പൊട്ട് തൊടായിരുന്നു.
ഇവിടെ പൊട്ടു തൊടലന്നെ പക്ഷെ മുന്നേ ഒരു വർഷം മാത്രം അങ്ങനെ ആക്കിയത്. ആഹ് അങ്ങനെ
ആഹ്
മുട്ടായി മുട്ടായി വായി കൊണ്ട് എടുക്കലൊക്കണ്ടോ? ഈ ചേറി ഈ ചെ ഈ ചേയറില് ഇപ്പൊ നമ്മൾ ഇവിടെ നിക്കുന്ന അപ്പറത്തൊരു ചേയർ ഈ ചേയറിൽ അഞ്ചു മുട്ടായി വെ അഞ്ചോ ആറോ മുട്ടായി വെച്ച് ഓരോ മുട്ടായി കടിച്ച് അപ്പ്റത്തെ ചേയറീ കൊണ്ടീടണം.
അയ്യേ അതൊന്നുയില്ല.
ഇവിടെ അങ്ങനെല്ലോണ്ട് പിന്നെ അതുപോലെ ചെറുപയർ പെറുക്കല് അതെല്ലോണ്ട്. അതവ്ടീല്ല? ങ്ങനെ ചെറ്യേ പരിപാടി അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെയെല്ലോണ്ട്.
ആഹ്
അടിപൊളിയാണ് രണ്ടു ദിവസത്തില് ഫുള്ള്താണ്. പിന്നെ-
പിന്നെരൂസം സ്റ്റേജ് ഇവടെ ഒരൂസം ഘോഷയാത്ര ഒരു ദിവസം സ്പോർട്സ് പിന്നെ ഒരൂസം സ്റ്റേജ് ഷോ. അതോടെ കഴിഞ്ഞു.
ഇവിടെന്ന് വെച്ചാ രണ്ടുസം പരിപാടിയാണ്.
ഉം
പിന്നെ അദ്ദേഹന്റെ പരിപാടി ഉണ്ടാകുന്നതു എല്ലാം വൈകുന്നേരം ഉല്ലേ.
ആഹ്
കളർപ്പൊടിയെല്ലാം വെച്ച് ഹോളി പോലെ ആഘോഷിക്ക അങ്ങോട്ടും ഇങ്ങോട്ട് വെള്ളം കളർപൊടിയെല്ലാം വെച്ചിട്ട്
ആഹ്
അങ്ങനെ അടിപൊളിയാണ് എല്ലാരും കൂടെ അമ്മമാരും
ആഹ് ഓഹ്
അടിപൊളിയിരുന്നു.
ഉം ഉം
ഇവടെ ഇവടെ ഞ് ഏകദേശം ഓണൊക്കെ ഇങ്ങ തന്നെ ഇവിടുത്തെ പിന്നെ പോരണ്ട് ആഹ് ഡാൻസ് വെക്കും പക്ഷെ അങ്ങനെയല്ല നമ്മള് കളിക്കിയോ അവിടെ പോയി നമ്മള് പറയണ ഇങ്ങനെ ഡാൻസ് കളിക്കണ്ടേ ഇല്ലാച്ചാ പാട്ട് പാടണ്ടേ ഇല്ലാ വച്ചാ ഏ എല്ലാ ഓണത്തിനും മറ്റേ കൈകൊട്ടി കളിയില്ലേ.
ആഹ്
അത് രണ്ടാ ഓണത്തിന് ഫസ്റ്റ് അതാണ് തുടക്കം ഞാനൊക്കെ ഇണ്ടല്ലോ അതില്. അപ്പ എല്ലാരും കൂടെ ചേച്ചിമാരും പിള്ളേരും എല്ല കൊല്ലും എല്ലാരും കൂടെ അത് കളിക്കും ഫസ്റ്റ്.
ആഹ്
അങ്ങനെയാണ് എനിക്ക് രണ്ടു ദിവസം ഇണ്ടായിനി രണ്ടാമത്തെ ദിവസമാണത്. ഏ രണ്ടാമത്തെ ദിവസം ഈ ഫസ്റ്റ് തൊടക്കം ഈ പാട്ടാണ് വളക്കെല്ലാം വെച്ച് സെറ്റ്സാരിയെല്ലാം ഉടുത്ത് ഡാൻസ് അത് കഴിഞ്ഞിട്ടാണ് പരിപാടി തൊടങ്ങല്.
ആഹ് ആഹ്
മറ്റേ വലിയ ബോക്സില് പാട്ടെല്ലാം വെച്ചിട്ട്